ആ
ഹലോ
കേക്കുന്നുണ്ടോ.
ആഹ് കേക്ക്‌ണ്ട്.
ആ ഹാ
ആ എന്തക്കെ സുഖല്ലേ?
ആഹ് സുഖം ആഹ് റെഡിആയി
ഉം രാവിലെഎന്തര്ന്നു ഇല്ലല്ല
രാവിലെ ചോറായിരുന്നു
ഏഹ് രാവിലെ ചോറൊക്കെകഴിക്കോ
ചോറ് മൊ കുഞ്ഞിന് സ്കൂളിൽകൊണ്ടോണായിരുന്നു അങ്ങനെ ഹസ്ബന്റിനും കൊണ്ടണാര് ന്നു അങ്ങനെ ഒരു എട്ട്മണി ആവുമ്പൊഴത്തേക്കും പോകും അപ്പൊ
ഉം
ചോറ ഉണ്ടാക്ക
എത്രകുട്ടികളാ
ഒരാള
ആഹ് എത്രയിലാണ്
മൂന്നാംക്ലാസ്സില്
മൂന്നാം ക്ലാസ്സോ
ആഹ്
എന്ത്കുട്ടിയാ
ആങ്കുട്ടിയാ
മ് മ്
ആഹ്
അപ്പൊ ഒരു ഫുഡ് കൊണ്ടോണ്ടി വരുംല്ലേ
എന്തോ
അവന് ഫുഡ് കൊണ്ടോകും
ആഹ് അവനും കൊണ്ടോവും അവന് സി ബി എസ് ഇ സ്കൂളിലാ അവിടെ ചോറൊന്നുല്ല
ആഹ് വ്ടെ ഗവൺമെന്റ് സ്കൂളിലെ നാല് കുട്ടിളാണ് മൂന്ന് കു ട്ടികള ചേർത്തി ആ ഇ അവരെ ഫുഡ് വാ കൊണ്ടോണ്ട ആവശ്യല്ല അവിടെത്തന്നെ ഉണ്ടാകും ഈ ചോറൊക്കെ എങ്ങനെ രാവിലെ തിന്നാ പോണത്
അത് എ കഴിച്ച് ശീല കൊഴപ്പല്ല പണ്ട് തൊട്ടേ അങ്ങനെ കഴിച്ചേക്കുന്നോണ്ട് കൊഴപ്പല്ല അങ്ങനെ പോകും
ആഹ് നിക്ക് തിന്നാനേ കയിലാ
എന്റെ ഹസ്ബന്റ് അങ്ങനെ കടി അങ്ങനെ ത്തെ ഒന്നും കഴിക്കത്തില്ല രാവ് പൊറോട്ടയോക്കെ കഴിക്കും അല്ലാതെ അപ്പം, ദോശ അങ്ങനത്തെ സാനങ്ങളൊന്നും കഴിക്കത്തില്ല
ഏ രാവിലെ അപ്പൊ അവരും രാവിലെ ചോറ്ന്നോ
ആഹ് ചോറ്
മ് അതൊണ്ട് സുഖാ വേറിവിടെ ചോറൊക്കെ വ ച്ച്ക്കണ് പക്ഷേ ൻക്കത് രാവിലെ ഒന്നും കയിക്കാൻ കഴീല
ആഹ്
പിന്നെ മൊ മൊബയില് അഡിക്ഷൻ ഉണ്ടോ
അവന് കൊറച്ച് നേരക്കൊ കൊടുക്കും
ആഹ് ആഹ് വ്ടെക്കെ അലാറം വെച്ച് ഇങ്ങനെ കൊടുക്കലാണ്
ഞാനിങ്ങനെ സമയം പറയും അരമണിക്കൂർ സമയം പറയും അങ്ങനെ തന്നില്ലേ വഴക്കൂടി വാങ്ങും വഴക്കുകൂടി വാങ്ങും
അവ അങ്ങനെ പറഞ്ഞാ അവര് കേക്കൂല അലാറടിച്ച് കയിഞ്ഞാല് പിന്നെ ഞാൻ പറയും ഇഞ്ഞ് തെരുല തന്നിട്ടില്ലെങ്കിൽ പറയും പ്പോ തരും ആ പിന്നെ
അങ്ങനെ
ആഹ് ടി വി അത്രക്ക് പ്രശ്നല്ല കൊറച്ച് വിട്ട്‌ര്ന്നിട്ടല്ലേ കാണാ അഫ്‌ ഫോണ് ഫോണാണ് വയങ്കര പ്രശ്നല്ലേ റേഡിയേഷനും ഗെയിമൊക്കെ കളിക്കോ
ആഹ് ഗെയ്മ് ഓരോ ദിവസം ക്ലാസ് ഓരോ കുട്ടിആള് ഓരോന്ന് പറയും അത് വന്ന് ഡൗൺലോഡ് യ്യും അത് കൊറച്ച് കളിക്കും അതയിഞ്ഞ് ബോറടിക്കും പിന്നെ അടു ത്തുകൊണ്ട് വരും നെറ്റൊന്നും പോന്ന വഴി കാണത്തില്ല ആഹ് നെറ്റ് പോന്ന വഴി കാണത്തില്ല
ആഹ് അങ്ങനെ തന്നെ ആണ് രണ്ട് ജീ ഇപ്പതാ രണ്ട് ജീബിയാ വ്ടെ ക്കേറ്റ്ണത്
ആഹ് എന്തൊക്കെയാണോ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊക്കെ അവൻ ചെയ്തു തരു എനിക്ക്
ആഹ് അതങ്ങനത്തന്നെ കുട്ടിള് വേംവേം പഠിക്കും നമ്മള് വ്ന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പണിയേക്കാരം പിന്നെ ത് പബ്ജി അറഞ്ഞ ഗെയിമൊക്കെ അല്ലേ ത് കൊറച്ച് ഡേയിഞ്ചറാ തോന്ന്ണ്ല്ലേ പബ്ജിയൊക്കെ കുട്ടിആൾ കളിക്കിണത്
ആഹ് അതൊന്നും ഓൻ കളിക്കത്തില്ല അവനിങ്ങനെ എന്താ നെഎ വേറെ ഷിൻജാനോ അങ്ങനെ എന്തോ
ആഹ് ചെറീ കുട്ടിയല്ലേ
ആഹ്
ആഹ് ഇന് എന്റെ ഫോണ് ഹാങ്ങായിട്ട് ഞാൻ നിർത്തി സമ്മയിക്കലില്ല ആഹ് സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കോ ഫുഡ് ഹലോ ഹലോ ഹലോ പോയോ
ആഹ് ആഹ് ഹ പെട്ടെന്ന് കട്ടായല്ലോ സൗണ്ട് കട്ടായി പോയി കേട്ടില്ല പറഞ്ഞത് അഹ് പറഞ്ഞതൊന്നും കേട്ടില്ല ആപ്പകേക്ക്‌ ണ്ട് ഫുഡ് ഇസ് സ്പെഷൽ ഇണ്ടാക്കുവോ ചോയ്ക്ക
അങ്ങനെ സ്പെഷ്യൽ ഒന്നുമല്ല അങ്ങനെ സ്പഷ്ല്ന്നുല ചെറുതയിട്ട്ഞ നെയ്ച്ചോർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെഇണ്ടാകും അല്ലാതൊന്നു
ആഹ് ആ സ്നാക്സ് അങ്ങനെ യൂട്യൂബില് നോക്കിട്ടൊന്നും പരീക്ഷിക്
അങ്ങനെ സ്പെഷ്യലആയിട്ടൊന്നുല്ല ഉള്ളി വടെം പരിപ്പവടെം ഉണ്ടാക്കും
ആഹ് ആഹ് ഞാതറവാട്ടിലആയുന്ന ടൈമില് ഞാനും മൂത്തച്ചി കൂടിട്ട് അങ്ങനെ ഓരോ പരീശങ്ങൾ നടത് പ്പ ഒറ്റക്കായൊക്കുമ്പോ അയ്‌ന്ന്നും ഇൻറ്രസ്റ്റ് ഓന്ന്ണ്ല്ലയ്
ഭയങ്കര കേ ക്കുഉണ്ടാക്കുന്ന സമയത്ത്
ആഹ് ആഹ് ആഹ് ആഹ് കേക്ക് ഞാ ഇണ്ടാക്കും പക്ഷെ ക്രീമ് വ
എങ്ങനെ
ഗ്യാസല് ഇങ്ങനെ വെച്ചിട്ട് നമ്മള അപ്പൊ ഉണ്ടാക്കുയിരുന്നല്ലോ
ആഹ് അങ്ങനെ തന്നെ ഇവിടെ ഇണ്ടാക്കല്
ഇപ്പൊ ഓവൻ ഉണ്ടായിട്ട് ഞാൻ പ്പ ഓവന്ണ്ടായിട്ട് ഓവൻ കത്ത്ണ്ടാക്കി ഓവൻ കിട്ടിയ ശേഷം ഞാന് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല
ഏതോ ഓവന് മൈക്രോവേവ് ആണോ
ആഹ് മൈ ക്രോവേവ വീട്ട എന്റെ വീട്ടിന്ന് ഒരു കെക് ഇ ഒ ട്ടി ജി വാങ്ങിയപ്പം എനിക്ക് ഇത് തന്നതാ
ആഹ് ഇവിടെ ഒ ട്ടി ജി ആണ് അത് ഇങ്ങനെ കേക്ക് ഇണ്ടാക്കാൻ പറ്റു
ആഹ്
ഞാന് ഇതുവരെ നോക്കിയിട്ടില്ലേനു മൈക്രോവേവിലേ അറിയുള്ളൂ
ആഹ് അപ്പോ ച്ചേച്ചി ക് എനിക്ക് എണ്ണം തന്നായിരുന്നു
ഉം അതുകൊണ്ട് അങ്ങനെകിട്ടിലെ ഫ്രീ സമയത്ത് കുട്ടിനെ നോക്കിരിക്കും
ആഹ
നിക്ക് ഫ്രീ ടൈം കിട്ടാറില്ല കുട്ടിക്ക് പൊതുവേ ഒറ് ക്കം കൊറവാണ് ഇല്ല തൊണ്ണൂറ് ആവണുള്ളൂ നാളെക്കേക്ക് തൊണ്ണൂറാവും ട്ടിക്ക്‌ നാലാമത്തെ കുട്ടി ആഹ് ആഹ് നാല്
ആഹ് ആഹ്
അങ്ങനെഞ ചെടികളോടൊക്കെ താല്പര്യണ്ടോ
ചെടികളൊക്കെ റോസ, ഡാലിയ അങ്ങനെ ചെറിയ കൊറച്ച് ചെടിക്കെ ഉണ്ട്
ഉം
എ ചെടികള്ഇഷ്ടണ് പച്ചക്കറിയൊ വഴുതനങ്ങ, പയറ്, അങ്ങനെ സംഭവങ്ങ ചെറുതായിട്ടൊക്കെ
ആഹ് അപ്പൊ ഇൻട്രസ്റ്റ്ണ്ട്ല്ലേ ഉം ഞാ ഇവിടക്കെ കുഴിച്ചട്ട് മൊളച്ചില ആഹ് പച്ചക്കറിക്ക്
ആഹ്
ഞാൻ അടക്കള ഭാഗത്ത് കൊറെ വിത്തൊക്കെ കുഴിച്ചിട്ടിരുന്നു ഒന്നും മുളച്ചില്ല എന്താ പ്രശ്
പിന്നെ ഇവിടെ എന്താ അങ്ങനെ ഒണ്ടാവാനും ബുദ്ധിമുട്ടാ മയിൽ വന്ന് കൊത്തി തിന്നും എല്ലാം
മയിലോ
ആഹ്
ആഹ് മയില് വരോ അവോണ്ട്
ആ മയില് വരും ആന വരും കുരങ്ങൻ വരും
കാട്ടിലാണോ വീട്
കൊർച്ച ഉള്ളിലാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ചക്കസീസൺ ആകുമ്പം പൊറത്തോട്ടൊക്കെ ആന എറങ്ങും വേനൽക്കാലത്തും വരുംട്ടോ അവിടെ കാട്ടിലെ വെള്ളം കുറയുമ്പോഴൊക്കെ
ആഹ് അമ്മേ പേടിയല്ലേപ്പൂ
ആഹ പേടിയാ ഇവിടെ രാത്രി ഫോറസ്റ്റുകാര് താമസം ഉണ്ട്
ആഹ് ആഹ്
അഹ് കണ്ട ഇങ്ങനെ എന്തെങ്കിലും ഒണ്ടെ അവരെ വിളിച്ചാ അവര് വന്ന് ഓടിച്ചു വിടും എല്ലാ ദിവസവും പറമ്പിൽ കൂടെ വരും അവര് വന്ന് ഓടിച്ചു വിടും അങ്ങനെ നമ്മളോടൊന്നും ചെയ്യേണ്ടാ പറയും അവര് വന്ന് ഓടിച്ചു വിടും
ആഹ് മയിലൊക്കെ രസാണ് പക്ഷേ ആന പേടിയല്ലെല്ലേ കുട്ടിയാൾ പൊറത്തൊക്കറങ്ങുമ്പോ
വാഴൊക്കെ ചേടായി കൊറെ വാഴയൊക്കെ നട്ടിരുന്നു ഞങ്ങൾ പണ്ട് വാടകക്ക് താമസിച്ചപ്പോ ഇങ്ങനെ ശബ്ദം കേട്ട് നോക്കുമ്പോ രാവിലെ മൂന്നു മണിയായപ്പം വാഴെ ഇങ്ങനെ പൊടിക്കാണ് ആന
ആ ഒക്ക നഷ്പ്പിക്കു ലെ
ആ ഓ
അതാണ് പ്രശ്നം
ഉം
പിന്നെ മഴ ആയിട്ട് ഇപ്പ എല്ലാർക്കും പനിം രോഗങ്ങളും ഒര് ഷിഖല്ല പർഞ്ഞ ഒര് രോഗക്കണ്ടല്ലോ
ആ ഇപ്പ അതൊക്ക കേട്ട്ട്ട്ണ്ട് ഓരോന്നു ഓരോന്നും കൊറോണ എന്തൊക്കെണ് നിപ്പാ എന്ത് മനുഷ്യന് പേടിയാവും
എല്ലാതിനും ഞാൻ സ്വീകരിക്കാറുണ്ട് ഇതെങ്കിലും കിട്ടാതിരിക്കട്ടെ കൊറോണ ഇണ്ടായി മുണ്ടി വീക്കം ഇണ്ടായി കൊറെ എടങ്ങാറായി
ഇ റമ്പുട്ടാൻ സീസണ ഇവടെക്കെ റമ്പുട്ടാൻമല് നർച്ചും തത്തമ്മയാണ് തത്തമ്മ ഭയ ങ്കരമാണ്
എ എന്ത്
തത്തമ്മ ഇല്ലേ റമ്പു
തത്തമ്മ തത്തമ്മ ഏ തത്തമ്മീം വരോ
ആ തത്തമ്മ എല്ലാം ഉണ്ട് പിന്നെ മാൻ കരയുന്ന നമുക്ക് വീട്ടി ഇരുന്ന് കേക്കാം എടക്ക്
ആ തത്തമ്മനെ വളർത്ത്ണ്ടോ
പണ്ട് എന്റെ വീട്ടില് ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ സം ചെർതായിട്ടൊക്കെ സംസാരി ര്ന്നു പിന്നെ ഒരാ അഞ്ച് അഞ്ച് വർഷൊക്ക ഇണ്ടായിരുന്നു അ അഞ്ച് വർഷൊക്ക ആയപ്പോ അത് ഇങ്ങനെ പെട്ടെന്ന് കരഞ് കരഞ് തന്നെ അപ്പൊ തന്നെ ചത്തു ടാ അപ്പൊ എന്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ് ട്ടം നമ്മള് പറഞ്ഞു അയ്ന് ഹാർട്ട് അറ്റാക്ക് വന്നാന്ന് തോന്നുണുന്ന് പർഞ്ഞു
ഏ അങ്ങനെക്കെ ഇണ്ടാവോ
ആർക്കറിയാം പെട്ടെന്ന് ചത്ത് വിണതു കൊണ്ടേ
ആ എന്താണാവോ ലെ
ഭക്ഷണം കയ്ച്ചിട്ടൊക്കെ ഇര്ന്നായിരുന്നു അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നല്ല ശബ്ദത്തില് കോറെ കരഞ്ഞു ന്നട്ട് അപ്പം തന്നെ വീണ് ചത്തു അപ്പോ ഓള് പർഞ്ഞു ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു തത്തമ്മയ്ക്ക്
ആ ഹാ പാവം നമുക്ക അറീലല്ലോ ചെറിയ കുട്ടിഴള കാര്യം പറിണ പോലെ മിണ്ടാ പ്രാണികൾക്ക് എന്താ വന്നെന്ന് പറയാനറീലല്ലോ
അവളെ കുഞ്ഞാ കുഞ്ഞാന്ന് വിളിക്കുവായിരുന്നേ
ഉം അങ്ങനെ പ്രശ്നണ്ട് വളർത്തി കഴിഞ്ഞാ ചാവുമ്പോ നമുക്ക് നല്ല വെഷമണ്ടാവും
ആ ഇവടൊക്കെ ചെല വീട്ടിലൊക്ക ഇണ്ട് തത്തമ്മാ ചെർതായിട്ടൊക്ക സംസാരിക്കും അങ്ങനെ
ഇവടെ അങ്ങൻതതോന്നും ഒര് പരിസര്ത്ത് കൂടെ വരൂ ഇവടെ മൊത്തം റബ്ബറാണ് ആ റബ്ബറ് കാരണം കോട്ടര്മന്റെ ശല്യം നല്ലോണ്ടാവും
ആ പിന്നെ നമുക്ക് രാത്രി ചെല ദിവസൊക്കെ ഇങ്ങനെ മാൻ കരയുന്ന കേക്കാ
ആ മാൻനെ കാണല്ണ്ടോ
മാന് ഇങ്ങോട്ട് എറങ്ങി വന്ന് കണ്ടിട്ടില്ല എന്റെ ഹസ്ബൻഡ് ഒക്ക ഇങ്ങനെ തൊട്ടത്തി വൊട്ടാം പോവുമ്പോ കണ്ട്ട്ട്ണ്ട് പറഞ്ഞു
ആ ഉം അപ്പം നല്ല രസം തന്നെണ് മൊത്തം സമയം പോകാനെ പൊർത്ത്ക്ക് എർങ്ങിയാ മതി ആ ആ ഉം അതിന്റെക്കെ നടുക്കാണ് വീട് ലെ ഉം
ആഹ്
എങ്ങനെ ഇവിടൊക്കെ പാടം തോട് മഴക്കെ പെയ്ത തോട്ന്നറിയും അ അപ്പൊ മീൻ പിടിക്കാൻ അങ്ങനെ വരും കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഓരോ കാഴ്ചകൾ നല്ല രസമാണ് ആഹ് പുഴേക്ക് പോവോ കുളിക്കാന്
ഞാൻ പോകത്തില്ല അവൻ പോയി കുളിക്കും അവന്റെ കൂടെ
ഹലോ ഹലോ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ
കേക്കുന്നില്ലേ കേക്കുന്നില്ലേ ആഹ് ഞാൻ അവന്റെ കൂടെ പോകും അവന് നീന്താൻ അറിയും എനിക്ക് നീന്താൻ അറിയത്തില്ല
ആഹ് ആഹ് ആഹ് നേരെ തിരിച്ചാണല്ലോ
ആഹ് ഞമ്മളിപ്പൊ കല്യാണം കഴിഞ്ഞങ് വന്നല്ലേ ഉള്ളൂ അപ്പ അവന് അറിയാ എനിക്കറിയത്തില്ല ഇവിടെ ഇങ്ങനെ ആളുകളും അങ്ങനെ പൊറത്തൊക്ക കുളിക്കോ അപ്പോ എനിക്ക് ഇറങ്ങാൻ മടി
എന്റെ മോന് പഠിച്ച തന്നെ നീന്തി പഠിച്ചതാണ് അവിടെ പഠി
ആഹ് ഇവരും തന്നെ നീന്തിപഠിച്ചാണ് ഇവര് പണ്ട് ചേട്ട വെള്ളത്തിൽ ഇറങ്ങുമ്പോ കിടന്ന് കാറുവായിരുന്നു ഇപ്പൊ കൊഴപ്പല്ല
ആഹ് പേടില്ല ങ്കി പ്രശ്നല്ല മോൾക്ക് പേടിയാണ് മോൾ നോക്കൂലാ ഓള് വ കാല് പൊന്തിച്ച് തലമുങ്ങാണ്
ആഹ് ആഹ്
ആഹ് അതാണ്
ആഹ്
പിന്നെ ഇവടെ പാടത്തൊക്കെ പന്തളിക്കാനൊക്കെ വരും വല്യ വല്യ ആൾക്കാരൊക്കെ വെറുതെ വെള്ളത്തില് ഒരു രസം
ചട്ടം കാണാൻ ആൾക്കാരൊക്കെ വരും പുറത്ത് നിന്നൊക്കെ തമിഴ്നാട്ട് അങ്ങനത്തെ സൈഡ് കർണാടക എന്നൊക്കെ വരും
ഏഹ് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലേ ഉം
ആഹ്
എന്നാ ശരിട്ടോ
ആഹ് ആഹ് ഓക്കേ ഓക്കെ
ഉം